ഹലോ?
ഹെലോ?
കേൾക്ക്‌ന്ന്ണ്ടോ?
ആഹ്‌ കേൾക്ക്‌ന്നുണ്ട്.
എന്തെക്കെയ്ണ്ട് വിശേഷങ്ങള്?
സുഖം.
ഫുഡൊക്കെ കഴിച്ചോ?
ആഹ് കഴിച്ചു പേരെന്നാ?
ഏഹ്?
കഴിച്ചോ?
ആഹ് കഴിച്ച് കഴിച്ചു ഞങ്ങളിപ്പോ ഫുഡക്കെ കഴിച്ചിപ്പ കുത്തിരിക്കാണ് അപ്പങ്ങനെ നോക്കിയതാണ്. എന്തേര്ന്ന് ഫുഡ് ങ്ങള് ഫുഡഴിച്ചോ എന്തേര്ന്ന് ഫുഡ്?
ഹോസ്റ്റലിലാ.
ഓ അയ് ശെരി ഹോസ്റ്റലി പഠിക്കാണോ?
അതെയതെ.
ഓ എത്രേലപ്പൊപഠിക്കണേ?
ബി എസ് സി നേഴ്സിംഗ്.
ബി എസ് സി നേർസിംങ്ങോ ഓ നല്ല സ്കോപ്പൊള്ള വിഷയാണല്ലോ അപ്പ നമ്മള് ഇനിപ്പ നമ്മള് ശെരിക്കു പഠിച്ചെടുത്താലെ ഞമ്മക്കിപ്പനി വേറോടുക്ക് പോണ്ട ആവിശ്യല്ലല്ലോ?
ആതെ അതെ.
ഏഹ് ങ്ങള് ജി എൻ എം ഓ അതോ ബി എസ് എസ്സിന്റെതോ?
എന്തോ?
ജി എന്നമ്മാ?
അല്ലല്ല ബി എസ് സിയാ.
ബി എസ് സി യാണല്ലേ അപ്പ ഇതക്കെ കിട്ടിയോ അപ്പോയിമെന്റ് എന്താ പറയാ? ഏഹ് ട്രെയിനിങ്ങിന്റെ സെക്ഷനക്കെ കിട്ടിയാ?
ഇല്ല പോസ്റ്റിംഗ് തൊടങ്ങുന്നേ ഉള്ളൂ എക്സാം കഴിഞ്ഞിട്ട് ഫസ്റ്റ് സെമ്മ് എക്സാം കഴിഞ്ഞിട്ട്.
എക്സാമൊന്നും കഴിഞ്ഞിട്ടില്ല?
ഇല്ല കഴിഞ്ഞിട്ടില്ല ഈ ജൂലൈ ഏഴിന് എക്സാം സ്റ്റാർട്ടെയ്യും.
ഓ അയ്ശരി കഴിഞ്ഞിട്ടിലലെ അല്ല അനി പ്പൊ നമുക്ക് എന്ത് ഇത് പഠിച്ചാലും നല്ലൊരു കൈ തൊഴിലായല്ലോ
അതെ അതെ അതെ അതെ അതെ
ഫസ്റ്റ് ഇയർ ആണോ?
ഫസ്റ്റ് ഇയറാണ്
ഇങ്ങക്ക് എത്ര വർഷണ്ട്?
ആഹ് എന്തോ ഫോർ ഇയേഴ്‌സ്
ഫോർ ഇയേഴ്‌സിണ്ടോ ഇനിയിപ്പ തേർഡ് ഇയർ വരെ പഠിക്കാണ്ടല്ലേ
ആഹ് ആഹ് ഒണ്ട് ചേച്ചി എന്താ ചെയ്യുന്നെ?
ഞാനോ ഞാൻ മെഡിക്കൽ ഫീൽഡിലന്നേനോ വർക്ക് ഞാൻ സ്കാനിങ്ങിന്റത് വർക്ക് ചെയ്തോണ്ടിരി ക്കെയാണ് പിന്നെ അയിന്റെ ശം എനിക്ക് കല്യാണൊക്ക കഴിഞ്ഞേന്റെഷം എനിക്ക് ഒന്നും പോകാനൊന്നും പറ്റീല അപ്പൊ പിന്നെ ഞാന് മ്മ് മ്മ് അത് പിന്ന ഞാൻ വർക്ക് ചെയ്തിന ഇവിടടുത്തൊരു സ്ഥലത്തായിരുന്നു
ആഹ് ഓക്കെ
സ്കാനിങ് ഒക്കെ അറിയില്ലേ യു എസ് ഈ സി ടി എം ആർ ഐ
ആഹ് അതെ അതെ
അഹ് അതിലേരുന്നു അതിലേരുന്നു ഞാൻ വർക്ക് യ്തിരുന്നത്
അഹ് വീട്ടിലാരൊക്കെയൊണ്ട്?
വീട്ടില് അനിയത്തികള് ഇണ്ട് പിന്നെ രണ്ട് കാക്കമാര് ഇണ്ട് പിന്ന ഉമ്മയുണ്ട് പ്പയുണ്ട് ഓലൊക്ക വർക്കെയ്യാൻ പൊയ്ക്ക്ണ് പിന്നെവുള്ളത് ഞാനും ഉമ്മയും പിന്നൊരു അനിയത്തിയിണ്ട് ഞമ്മളിപ്പോ വർക്കെയ്യാൻ പറ്റാത്ത ഒരവസ് സ്തേലല്ലേ നിക്കുന്നത് നമ്മക്ക് ആശ്രയിച്ചാണ്ടന്നെ ജീവിക്കണല്ലല്ലോ
ആ അ
അപ്പൊ ഞമ്മളൊരു ഇൻകം കണ്ടെത്തണം എന്നുണ്ടക്കെ അങ്ങനെ കേറിയതാ ഞാനിതില് മ്മ്
ആഹ് അഹ്
അവിടെങ്ങനെ കാലാവസ്ഥക്കെ എങ്ങനെ?
ക്ലൈമറ്റിപ്പ ഓക്കെയാണ് ഞാൻ നാട്ടി പോയിട്ട് വന്നി ട്ടേ ഒള്ളൂ ഇന്ന് വന്നതേ ഒള്ളൂ
ഓ അത് ശെരി അപ്പൊ നാട്ടിൽ എടക്ക് പോകാൻ കഴിറ്റിൽ കഴൂലാ
എന്തോ?
നാട്ടില് എടക്ക് പോയി പോരാൻ കഴിയൂലേ എന്ന് ചോദിക്കാ
ഇല്ലാ ലീവ് ഒള്ളപ്പോഴേ ഒള്ളൂ ഇപ്പൊ സ്റ്റഡി ലീവ് തന്നിട്ട് ഒണ്ടാരുന്നു പ്പ പോയിട്ട് വന്നതേ ഒള്ളു
അയ്ശരി സ്റ്റഡിലീവ് പഠിച്ചോണ്ടിരിക്കാണോ അപ്പോ?
അതെ അതെ
ഓ അത് ശരി പഠിക്കുമ്പോ നന്നായിട്ട് പഠിച്ചോ പക്ഷെ ഇപ്പൊ ഞ മ്മള് എന്താണോ പഠിക്കുന്നത് അതെ പിന്നീട് കാണുള്ളൂ പിന്നെ നമ്മള് പഠിക്കുന്ന സമയ ത്ത് നമ്മളൊയപ്പിനടക്കാണെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ കഴി. യൂല കാരണം എന്റ അവസ്ഥ വെച്ചിട്ട് പറയാട്ടൊ ഞാന് ഞാൻ പഠിക്കുന്ന സമയ ത്ത് നന്നായിട്ട് പഠിച്ച് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഓരു വിടാന്നൊക്ക നമ്മളോട് പറയും പക്ഷെ ഓല് നമ്മളെ വർക്ക് ചെയ്യാൻ ഓല് നമ്മളെ വർക്ക് ചെയ്യാൻ സമ്മ തിക്കെ അങ്ങനൊന്നും ചെയ്യി നമ്മൾ ഓല് പറയും പിന്ന പോവാ പിന്ന പോവാന്ന് പറയും പക്ഷെ നമ്മ് ഓരോട് എന്തെങ്കിലും പേയ്മെന്റൊ അങ്ങനത്ത കാര്യങ്ങളെന്തേലും ചോയിക്കാണെന്നുണ്ടെങ്കി ഓല് പറയും അതില്ലാ ഇതില്ലാ അതില്ലാ അങ്ങനെയാണ് പക്ഷെ ഞമ്മള് പഠി ച്ചൊരു ജോലി വാങ്ങിക്കാണ്ടെ ഞമ്മള് സ്വന്തക്കായിട്ടൊരു ഇ ദിപ്പന്റടാവുവാണ്ന്ന്ണ്ടെങ്കില് അത്രേം നല്
ആഹാ ആഹ്
നമ്മളെ കാര്യത്തിന് പിന്നോല മുന്നില് കൈ നീട്ടണ്ടല്ലോ
ആ ശെരിയാ ശെരിയ
ഉം അതുകൊണ്ട് ശരിക്കിന് പഠിച്ചെടുത്തോ
ഉം വീട്ടിലാര
വീട്ടി അനിയത്തിമാ അതെക്കെയാണ്
അനിയത്തി എന്ത് പഠിക്കുന്നു?
അനിയത്തി ഫേഷൻ ഡിസൈനിങ്ങിന്റെ ആളാണ് ഓള് ഇപ്പൊ വീട്ടീന്ന് ഫാഷൻ ഡിസൈ ന് ചെയ്തോണ്ടിരിക്കാണ്
ആഹ് സ്വന്തായിട്ട് ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്യോ?
ഓ സ്വന്തായിട്ട് ഡ്രസ്സ്‌ ഡിസൈൻ ചെയ്യും നമ്മളിപ്പോപത്ത് കൊടുക്കണ്ടല്ലോ നമ്മള് തന്നെ പഠിച്ചെടുത്താലേ പൊറത്ത് കൊടുക്കുമ്പോ നമ്മളെ കയ്ന്ന് നല്ല എമൗണ്ടല്ലേ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് തന്നെ അടിക്കാൻ പറ്റുവല്ലോ
അതെ അതെ
ശ്
മെറ്റീരിയ മാത്രം കാശ് കൊടുത്താ മതി
ആ എങ്ങനേ
മെറ്റീരിയല് മാത്രം നമ്മള് എടുത്താ മതീ ല്ലോ
ആ അതെ അതെ മെറ്റീരിയല് എടുത്തിട്ട് നമ്മക്ക് നമ്മുടെ ഡിസൈനില് എങ്ങനെയാണോ വേണ്ടെ നമ്മളിഷ്ട റ്റത്തിനനുസരിച്ചടിക്ക അത് പൊറത്ത് കൊണ്ടുപോയി കൊടുത്ത് കൊടുക്കുമ്പോ എങ്കിൽ പലത് വിലത്തി ലല്ലേ കിട്ടാ നമുക്ക് ചെല പ്പൊ അളവ് ശെരിയാവൂല അങ്ങനെക്കെല്ലേ വരിയ
ഉം നമ്മൾടയിന്
ആഹ് ഓ അതെ അതെ പ്പഈ നിങ്ങള് വെറുതെരിക്കുമ്പോ എന്തൊക്കെയാ ചെയ്യാറ്
വെറുതെയിരിക്കാനങ്ങനെ ഇത് പഠിക്കുമ്പോ വെറുതെയിരിക്കാൻ സമയം കിട്ടാറില്ല
ഓ അത് ശെരി ഫുൾ ടൈം അത് ഒരുപാട് പഠിക്കാണ്ടാവുംല്ലേ
ആ അസൈൻമെന്റും പ്രോജക്ടും റെക്കോഡും അതൊക്കെക്കാണും പിന്നെ
അത് ശെരി ബ
ആഹ്
ഓ അത് ശരി
ഉം അവിടെയോ?
ഏഹ് ഇവിടെ അങ്ങനെ ഞാൻ പഠിക്കാനായിട്ട് അങ്ങനെ ഇരിക്കൂല, പക്ഷെ ഞാൻ മക്കളെ പഠി ക്കാനായിട്ട് ഇരിക്കാനല്ലാതെ.
ഉം
ഞാൻ സ്വന്തക്കായിട്ട് പഠിക്ക, പഠിക്കുന്നതൊക്കെ കഴിഞ്ഞില്ലേ കല്യാണം കഴിഞ്ഞതോടുകൂടി. പിന്നെ പഠിക്കാൻ പറ്റിട്ടില്ലല്ലോ. അതുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല.
പിന്നെ ഇല്ലില്ല കല്യാണം കഴിഞ്ഞിട്ടില്ല.
ഓ അയ് ശരിയാ.
ഉം
ട്രാവീലെ കഴിച്ച ആറണ്ണോ
ഉതുണ്ട്ണ്ട്
ട്രാവലി് ചെയ്യാൻ ഇഷ്ടാ ണോ
ട്രാവലിംഗ് സോളോ ട്രിപ്പ് ഇഷ്ടമാണ്
അത് ശരി എവിടക്കാ പോവാറ്
ആല്ല അടുത്തുള്ള ബ്ലീഫിലൊക്കെ പോവൂമ്പഴ് ഇടുക്കിയിൽ
ഓ അയ് ശരി
വാഗമന്ന്
ഉം ഉം
ഉം പക്ഷെ റെയ്നിസീസണിലാണ് ട്രാവൽ ചെയ്യാൻ നല്ലത്
ആ അത് നല്ലതാ
ഉം
അതിലാണോ കൂടുതൽ ഇഷ്ടം ചെയ്യാന്
ഏഫ്
ഓ അഹ് ശരി അത് പിന്നെ പൊറുത്ത കാ ഴ്ചകളൊക്കെ കണ്ട് ങ്ങനെ ഇരിക്കല്ലോ
പെട്ട ട്രെൻഡ് ആണല്ലോ ഗു വിയിൽ പോകുന്നത്
ആ അയന്നെഅയന്നെ
എടി ഞാൻ അയച്ച് ആഹ് റീല് നോക്കാടി? പിന്നെ അല്ല പൊടി അതൊന്നുഅല്ല
പിന്നെ മൂവീസ് ഒക്കെ കാണാറുണ്ടോ
മൂവീസ് ഒന്നും അങ്ങനെ കാണാറില്ല എ ടക്കൊക്കെ വല്ലപ്പോഴും
ഓ അത് ശരി മൂവീസ് കാണാറ് ഇഷ്ടല്ലേ
ഇഷ്ടവാണ് കൊറേ ടൈം ഇരിക്കണത് ഇഷ്ടല്ല നല്ല മൂവി ആണെങ്കിൽ കാണും റിവ്യൂസ് നോക്കിട്ട് മാത്രേ കാണാറ്
ഓ അഹ് ശരി
അവിടെയോ
ആ മൂവീസക്കെ ഭയങ്കര ഇഷ്ടപക്ഷെ കൂടുതലായിട്ട് ഇഷ്ട എനിക്ക് പഴയ കാലത്ത് നമ്മള കോമഡി പഡൻ സ് ഇല്ലേ
നൊസ്റ്റാ ൾസി
ആ അതാണ് ഇഷ്ടം അത് കൊറ ചിരിക്കാണ്ടാവല്ലേ ഇപ്പത്തെ പടം അങ്ങനെ അത്രക്ക് ഇഷ്ടല്ല നല്ല ത്രില്ലിങ്ങ് കാണാൻ നല്ല രസാണ് പക്ഷെ അത്രക്കങ്ങണ്ട് കോമഡീസ് ന്നും വരാറില്ലല്ലോ
ഇലൈയിലെ
ഉം അതെ ഇത് ഫുുള്ളായിട്ട് കഥകും മാത്രം പിന്നെ കോഴിയിംസും അങ്ങനത്തെ അതാണെന്നുണ്ടെങ്കിലും ഫാമിലീസിന്റെ മുന്നിറ്റ് ഇടാനും പറ്റാത്തൊരവസ്ഥയിലല്ലേ. ഇപ്പത്തെ മൂവീസൊക്കെ ഇറങ്ങി കേൾക്കണല്ലേ.
അതെ അതെ അതെ
പഴയതാണങ്കിൽ അങ്ങനെലല്ലോ നമുക് ഫാമിലിസ് ത്തിന്റെ മുന്നിലും മക്കളുടെ മുന്ന് ന്നൊക്കെ വെച്ച് കാണാൻ പറ്റുല്ലോ.
പാട്ടൊക്കെ കേൾക്കാറുണ്ടോ?
അത് അതേ ഒള്ളു.
ഓ അത് ശരി നേരം പോകണന്നുണ്ടെങ്കിൽ അതൊക്കെ കേൾക്കേണ്ടിയിതല്ലേ.
അതെ സ്പോട്ടിഫൈ.
അയ് ശെരി.
അവിടെയോ?
ഓ പാട്ടൊക്കെ കേൾക്കാറുണ്ട്. ഞാൻ അധികോ ആൽബത്തിന്റെ പാട്ടാ കേൾക്കാറ്.
ഇത്ര നേരം
നമ്മള് പാട്ട്ക്കെ കേൾക്കുമ്പോ നല്ലതാണല്ലോ.
മൈൻറ്റൊക്കെ കൂളാവാനും ടെൻഷനൊക്കെ മാറ്റ് റാനും നല്ലതാണല്ലേ ഈ പാട്ട് കേൾക്കാന്ന് പറയണേ.
ശരിയാ.
മൈൻഡ് ഒക്കെ ഒന്ന് റീഫ്രഷ് ആവണന്നുണ്ടെങ്കിൽ നമ്മള് നല്ല ആസ്വദിച്ച് പാട്ട് കേട്ടാ മതി. മ്മ്
അതെ അതെ അതെ ആയ്ക്കോട്ടെ അങ്ങട്ട് വിളിക്കാം വേറെ എന്തെക്കെ ഉണ്ട്..
പേരമ്മക്ക്‌ സുഖായിട്ട് ഇങ്ങനെ പോവും എങ്ങനേ?
ഉ ആ സുഖാണോ ചോയിച്ചതാ?
ഓ സുഖായിറ്റ് പോണു. ഇപ്പവ്ടെ ഇങ്ങനെ മഴ
ബാംഗ്ലൂരിപ്പ അധികം മഴയൊന്നുല്ല. നാട്ടിൽ നിന്നപ്പോ ഉണ്ടായിരുന്നു. ഇവ്ടെ എടി ഇതിനകത്ത് അവന്റെ അക്കൗണ്ട് ആഡായിട്ടില്ലേ?
കിട്ടിട്ടില്ല.
ഇവിടെ അങ്ങനെ മഴ കിട്ടീട്ടില്ല. നല്ലപോലെ കിട്ടീട്ടില്ല. നമ്മടെ നാട്ടിലുള്ളത്രേം ആ മ ലുള്ള അത്ര മഴയില്ല ഇവിടെ.
ഓ അല്ല ചെല സ്ഥലത്ത് അങ്ങനെ പറണത് കേട്ടു. എന്ന ചെല സ്ഥലത്ത് നല്ല മഴിം കിട്ടു ണുണ്ട് ഇവിടെക്കെ നല്ല മഴയാ. പിടുത്ത വിട്ട മഴയ. മഴ പെയ്ത് വെള്ളം കേറൽ തുടങ്ങിക്ണ്. വെള്ളം കൊണ്ട് ബുദ്ധിമുട്ടാവുന്ന തോന്നയിണ്ണ്ട് ഈ പ്രാവശ്യതെ മഴോണ്ട്. അവിടെന്ന് കിട്
ഇല്ലിലില്ല. ഇഷ്ടാണോ ഗെയിം ആണോ?
മ്മ്
പിന്നെ.
ന്നാ ശരിട്ടാ ഞാൻ വിളിക്കേ.
ആ ഓക്കെ ഓക്കെ.
തെന്ന കട്ട് ആവോ? കാട്ടാക്കല്ല്.